എന്താന ആഹ കേക്കണ്ട് കേക്കണ്ട് പറ പറ ഞാൻ ഇപ്പോഴത്തെ എവിടെയ ഉണ്ട് നാട്ടിലുണ്ട് വീട്ടില് ആ അത് വീട്ടിൽ വന്നപ്പോ കൊറച്ച് ബിസി ആയി ചേച്ച ചീരക് ചേച്ചീടെ കാ
തമ്മൾ വിള
ഇ ഷോപ്പിനാ എറങ്ങീ ട്ടില്യ ലെറ്ററൊന്നും കിട്ടിട്ടില്ല കല്യാണം ആ ഓണം കഴിഞ്ഞി ആ അപ്പൊ സമയുണ്ട അപ്പൊ നമ്മൾ ഡ്രെസ്സും കാര്യങ്ങളും ഒക്കെ നോക്കിയതാ ഓണം കഴിഞ്ഞിട്ടാടി
ആഹ ഓ
നമ്മളപ്പോ ഡ്രെസ്സ കാര്യം ആ വിള് പിന്നെല്ലാണ്ട വിളിക്കാണ്ട് ഇപ്പൊ ഡ്രസ്സും കാര്യങ്ങളോക്കെ സെറ്റ് ആക്കലാണ് ആഹ
പിടിച്ചട്ട് പോയത കോളേജിന്ന്
ലീവല ശനി ഞായറല്ലേ
ക്
ആഹ ആ ആ ഓ
ഇന്നെല ബർത്ത്ഡേ ആയിരുന്നില്ലേ
ചെലവ് അത് ഞാൻ ത്തെരും നീ വായ നാട്ടിക്കൊ അപ്പ തെര്ന്ന്ണ്ട്
ന്ന എന്റെ അടുത്ത് പറഞ്ഞ വലിയ
ആഹ് കേട്ടില്ല കേട്ടില എന്തോന്ന്
ആഹ്
ഹലോ ഹലോ ആഹ് പറ ആഹ് അല്ലെങ്ക എപ്പഴ് കാണ
ഇഞ്ഞ്യ എപ്പണ്ട്
ഞാൻ നിപ്പൊ പ്ലാ ഇൻക്ക്യറീല്ല ഇഞ്ഞ് തോന്ന്ന്നു അടുത്താഴ്ച ചെലപ് ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ് ട്ടൊരാഴ്ച ആഹ് ആഹ് അതാ പറ്ഞ്ഞെ അടുത്ത ആഴ്ച ചെലപ്പോ വരെംന്ന് ചെലപ്പോള് വീട്ടീ പോവൊള്ളോ ഞാൻ ഫ്രണ്ടിന്റെ വീട്ടി പോക്ണ ഒരു പ്ലൻുണ്ട് ആഹ് ഉം
ആഹ് മൂന്ന് ലീവ് ഉണ്ടാവല്ലോ നമക്ക് ഇന്നട്ട്രക്ക് പോവാ
ട്രിപ്പ് അതാണ് ഞാൻ പറഞ്ഞത് ഇവട്ത്തെ ഫ്രണ്ട്സ ആയിട്ട്ന്നെ പ്ലാൻ ചെയ്തുണ്ട് നീയും നിന്റെ ഫ്രണ്ട്സും കൂടി എൻജോയി ചെയ്യ് ഒപ്പാക്കോവാ ഏഹ് ഇബ്ടെ ഇവിടെള്ള പിള്ളേരെ നിനക്കറീല്ലേ ആഹ് ആഹ് നാലെണ്ണം തന്നെ വേ വേറെ ആരുല്യ അവരെ നീ കമ്പനി ഉള്ളെല്ലേ അമ്ക്ക് പോവാ കേട്ടിലടീ. ആഹ് പൂവാ
ആഹ്
ആ ഞങ്ങൾ കൺ എ കൺ ഫോമായിട്ടില്ല കൺഫോമായി പോവും സ്ഥലം ഇതൊന്നും ശരിയായിട്ടില്ല ആ വൈ വൈന്നേരാവും വയറ്റിന്ന് ഒന്നിച്ചെറങ്ങാ
ആം എപ്പൊ എ എപ്പോഎന്തൊരു കാര്യം ചെ ഇയ്പൊ ന്നൊരു കൊറക്ക് വരല്ലോ നാളെ എന്തായ്ച്ച
ആ കോളേജിക്ക് വരൂ ആ
ത് നമുക്കൊരു കാര്യം ചെയ ന്ന പ്പൊ വ്യാഴാഴ്ച വൈകി നമ്മുക്ക് നേരെ പൂകാം ഒര് മിച്ചു പൂവാ
ആ ന്ന്
കോളേജിന്നിറങ്ങുമ്പൊ അം
ടീ ഹലോ കേക്കണ്ട് ഇപ്പോ എടി എൻകെ നീ പറയണ ഒന്നും കേക്കണില്ലടി എന്തോ കട്ടായി കട്ടായി പോണ് പ്പം നാല് വളുത്തുള്ളി നാല് ആ കേട്ടു കേട്ടു കേട്ടു
ഏ
ആ ക്ലാസ് കഴിഞ്ഞിട്ടാ പോവാ ആം ഹോസ്റ്റൽ കടന്ന കേറ ഏ
ആഹ് അന്നേരം നമ്മക്ക് അവിടെ വീട്ടിൽ പോവാം ഞങ്ങള് ഞങ്ങിവിടെ കോളേജിന്റെ ഇവിടെന്ന്ല്ലാരും കൂടി അവിടെ മെയിൻ സ്റ്റാൻഡിലേക്ക് വര്ന്ന്ണ്ട് മറ്റപ്പ നിങ്ങളും അങ്കടുവാ അപ്പൊ നിങ്ങ അവട്ന്ന് ഒന്നി ച് പോവാ
ആ ആ അപ്പൊ ഞാ നീ വിളിക്ക് അപ്പ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വ ന്നേരം പോയിട്
അത് ആഹ് അഞ്ച് മണി എന്ത് ആ ഞങ്ങളും അങ്ങനെന്ന ഞങ്ങ അങ്ങനെ തന്നെയ ഇറങ്ങുന്ന ആ അപ്പൊ എന്താണല്ല ഏകദേശം രെ ദൂര തന്നെയല്ല മെയിൻ സ്റ്റാൻഡിക്ക്
ആ ആ
പിന്നെ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുമ്പോ വിളിക്കാ നിങ്ങള് അങ്ങട് വായോ നമുക്ക് കിട്ടണ ബസില് പോവാന്നിട്ട്
ആടി ഒക്കെ ക്കെ
ആ ഇവിടെന്ന് ഞങ്ങളിപ്പോ ആ മറ്റേ കുട്ടീന്റെ വീട്ടിൽ പോകന്ന് വിചാരിച്ചിട്ടുള്ളത് എന്റെറെ വീട് വാത്തുള്ള ഒരു കൊച്ചിലേയ് ആ അവളുടെ അവിടക്ക് അപ്പൊ അവിടുന്ന് നമുക്ക് അങ്ങനെ പോവാ
ആ ശരി ശരി ഉം
വീട്ടേ പറയാണം വീട്ടിൽ പറഞ്ഞ നീ വീട്ടിൽ പറയ് സമ്മയ്ക്കോ നോക്ക്
റ്റി പറഞ്ഞില്ല ഞാൻ വിചാരിക്കണ പോകുന്നതിന്റെ തലേ ദിവസം പറയാലോ എന്നാണ് വിചാരിക്കുന്നത് ഇപ്പ തന്നെ പറഞ്ഞു അമ്മ കഴിഞ്ഞ് ചിലപ്പോ പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ
എന്നാ അങ്ങ നോക്കിട്ട് ചെയ്യ്
മേടിക്കുന്ന അപ്പം
നോക്കീട്ട് ചെയ്യ് നോക്കീട്ട് ചെയ്യടി ആ
പോകാന്ന് വിചാരിക്ക
എ ഒന്നും കേക്കണില്ല അടി കട്ടായി കട്ടായി പോവാ ഇപ്പം കേൾക്കുണ്ടോ ഹലോ ആ കേക്കണ്ട് പറ പറോ പറയാ പറ
ആ ഇപ്പൊ പറഞ്ഞാ ശരിയാവില്ലന്ന്
പോവാൻ നേരത്തെ പറയാം അമ്മ എന്റെ അടുത്ത് ഞാൻ വേണെ സംസാരിക്കും സംസാരിക്കാം അമ്മേരെടുത്ത്
ആ ഞാൻ ഞാന് ആ ഞാൻ അമ്മടെ അല്ല അമ്മന
പറഞ്ഞോ ക്ക്
എന്ന് കാര്യം പറഞ്ഞു നോക്കാം എന്നിട്ട് ഇപ്പ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അപ്പൊ നീ സം
ക്കാ ഉ ആ ഞാൻ സംസാരിക്കാം
ആ എന്നിട്ട് ഞാൻ വിളിക്ക ആ സമ്മച്ചില്ലന്ന്ണ്ട നീ കാര് നമ്മോട്
ആ ഞാൻ സംസാരിക്ക ശരിയാക്കാം
ആ അപ്പൊ ഞാന്ന് എന്തായാലും വിളിക്കാട്ടോ
ആ അത് ന് അനീയനോടൊന്ന് സു സൂചിപ്പിച്ചച്ച് വെക്കുക വഴി അമ്മേനോട് അവതരിപ്പിച്ചി നീയേ ഫസ്റ്റ് അനിയനോട് സംസാരിക്കീ
ആ അവൻ പ്രശ്നം അയിനൊരു കാര്യം ചെയ്യാ ഞാൻ അവളുടെ വീട്ടേക്ക് വര വരുനൂന്ന് പറഞ്ഞിട്ട് പ കാപ്പ പിന്നെ പ്രശ്നല്ല ഇന്നൊന്നും പറയില്ലല്ലോ എന്നിട്ട് അവിടെ പോയിട്ട് വേണെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാം എന്താണ് അങ്ങോട്ട് പോണന്ന്ട്ട വേണെങ്ക പറയാ അട പറ്റി പറയാം അതാ ഇവിടന്ന് പറഞ്ഞന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാൻസ് കൊറവാണ്
ആഹ അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാ അവിടെ ചെന്നിട്ട് പറയാം ആ അവിടെ ഞൻപ്പ അടെ പറയാൻ പെട്ടെന്ന് ആഹ
വിചിത രീതിയിൽ ഇങ്ങനെ
അങ്ങനെ അമ്മേനോട് അവതരിപ്പിക്കാം
നോക്കാലോന്ന്
അച്ഛൻ ഏ പഴസില്ലഴസ വഴപ്പ പറ രീണ്ട ഉൺ
നിനക്ക്റഞ്ഞ കൂടാട്ടാ
ആഹ എന്നിട്ടും അമ്മേന്റെ അച്ഛന സംസാരിച്ചേക്ക ആക്കാം നമ്മൾ എത്ര പേരുണ്ടല്ലോ അപ്പൊ അതിന് പ്രശ്നം ണ്ട ഇത്രയും പേരുള്ള കാരണം പ്രശ്നം ഉണ്ടാവില്ല ല്ല നമ്മളരു നാലഞ്ചാ ഉണ്ടല്ലോ
വിചാരിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും വിചാരിച്ചിട്ടിരിക്കുണ് അപ്പോൊ ഒരു ബുധനാഴ്ച അെങ്കിൽ ചൊവ്വാഴച അവരി അവതരിപ്പ
ആ പിന്നെ ആ കൊച്ചിന്റെ കസന്റെ വീട് അവിടെയാണ് നമുക്ക് അവിടെ പോവാന്ന് പറയാം
ആഹ അങ്ങനെ പറയാം ഞാൻ അങ്ങനെ വിചി
ആഹ
ഇരിക്കങ്ങോട്ട് പറയാം നാളെ ഞങ്ങള്ൾ രാവിലെ പോയിട്ട് സ്ഥലത്ത് പോകുന്നു പിന്നെ അവിടെ ഫ്രണ്ട് വീടുണ്ട് അവിടെ സ്റ്റേ അടിച്ചിട്ട് പിറ്റേ ദിവസം വരുന്നു എന്നിട്ട് ഞായറാഴ്ച ഹൗസിൽ കേയറാന്നാണ് ഞാൻ പറയാൻ പോണ എന്ന്ത് പറയാന്ന് അറിയില്ല ഞാൻ പറഞ്ഞിട്ട് എന്തായാലും വിളിക്കാട്ടാ
ആ എന്നാ നീ അങ്ങനെ പറയി എന്നിട്ട് വിളിക്കി സമ്മച്ചില്ലേ ന്തേലൊക്കെ പറഞ്ഞു ശരിയൊക്കെ
ഉ ശരി ശരി എ കക്കാമ വിളിച്ചാലി
ആഹ നീ ചോദിച്ചോയിട്ട വിളിക്കി
ആശരി ഉം
ശരി ശരി ഇ